ഹലോ എന്തെക്കെ വിശേഷം?
ആഹ് സുഖായിട്ടിരിക്കുന്നു. അവിടെയോ?
ഇവിടീം സുഖാണ് കൊഴപ്പൊന്നുംല്ല.
ഉം. ചായൊക്ക കുടിച്ചോ?
ചായ കുടിച്ചു പിന്നെ ഇന്ന് എന്താ സ്പെഷ്യൽ എന്തേലും ണ്ടോ?
ഇന്ന് സ്പെഷ്യൽ പഴം പൊരി ആയിര്ന്ന് പഴം പൊരിയും ചായേം.
ആഹ് ഇവിടെ അതെന്നെ പഴപൊരിം ചായിം.
ചായ ആണോ ഏറ്റവും ഇഷ്ടം കാപ്പിയാണോ ഇഷ്ടം?
ചായെ കാര്യായിട്ട് കുടിക്കല്.
ഉം.
ഉം മക്കളൊക്കെ വന്നോ
ആഹ് എല്ലാരും വന്ന് എല്ലാരും ഫുഡ് എല്ലാം കഴിച്ചിട്ട് അവിടെം ഇവിടെക്കെ ഇരിക്കുന്നു നമ്മുടെ കേ ആഹ് നമ്മുടെ കേരളത്തിലാണല്ലേ ഏറ്റവും കൂടുതൽ ഈ കടിപ്പലഹാരങ്ങള് എണ്ണപ്പലഹാരങ്ങള് ഏറ്റവും
ആഹ് ഉം പ്രത്യേയിച്ച് നാല്മണി ടൈമില് നാലുമണി സമയത്ത്
ആഹ് പഴപൊരീ പലട്ത്തും പല രീതിലാ പറയുന്നത് ഉണ്ടം പൊരി അങ്ങനെ ഉള്ള് വട സമൂസ
അങ്ങനെ കൊറേണ്ട് ഇവടെ മക്കക്കൊക്ക ഷ്ടം ഉം മക്കക്കൊക്കെ ഷ് ട്ടം പഴംപൊരിയാണ് കാര്യായിട്ട്
അത് ഫുൾ ഓയിലാ നമ്മുടെ ഹെൽത്തിന് പക്ഷേ അത്ര നല്ല നല്ലത് എന്നാലും നാലുമണിയാവ് പേക്കും എന്തെങ്കിലും കഴിച്ചില്ലെങ്കി നമ്മക്ക് എന്തോ കൂട്ടല്ലേ
ഉം പിന്നെ കാലാവസ്ഥ എങ്ങനെണ്ട് പ്പ അടെ
ഇവിടെ മൊത്തം ഇന്ന് വെയിലായിരുന്നു ഇനി നാളെ എന്തുവാന്നറി ഇല്ലെഞ്ഞി എടവിട്ട് എടവിട്ടാണോ ത് അ മഴയും വെയ്ലു ഒക്കെ വരുന്നത്
ഉം ബടെപ്പതാ മഴ വര്ന്ണ്ട് തുവരെ വെയ്ലെന്നെയ്രുന്നു പ്പൊ മഴ വര്ന്ണ്ട് മഴക്ക്ള്ള എല്ലാ സാധ്യതിം കാണ് ണ്ട്
ഇതുവരെ വെയിലാ ഇപ്പോഴും വെയിലാ ഇവിടെ അടിച്ചോണ്ടിരിക്കുന്നത് ഇനിപ്പ രാത്രീലാ തോന്നിവിട ഉം
പെയ്യുംന്നറഞ്ഞ് റെഡി ആയി നിക്ക്ണ് ണ്ട് പിന്നെ യാത്രെള് മഴയത്ത് യാത്രൊക്കെ പോവല്ണ്ടോ
അതഹ് വയങ്കര ഇഷ്ട പക്ഷെ കൂടുതലും പോകാറില്ല എന്തെങ്കിലും ഫീവറ് വല്ലോം വന്നാ കുട്ട്-പിള്ളേർക്കാവതില്ലേ ആയിരിത് പക്ഷെ കൊറച്ചും കൂടെന്ന് വലുതൊക്കെ ആയ പിന്നെ കൊഴപ്പവില്ല
ഉം മഴയത്തുള്ളൊര യാത്ര അടിപൊളിയ
അത
ഉം ഉം
അതേ കൂട്ട് തന്നെ മഴയും കട്ടനും കടിയും അതും
ഉം ഉം അത് നാല് മണിക്ക് വേണം മഴയും ആ സമയത്ത് വാണം ന്നാ പിന്നെ അടിപൊളിയാവും
പക്ഷെ ഈ രണ്ട് മൂന്നല് ദിവസം കൊണ്ട് നല്ല തണുപ്പായിരുന്നു ഇന്ന് പക്ഷെ ഇച്ചി നല്ല വെയിലുണ്ടായിരുന്നു
ആഹ് മക്കളൊക്കെ കളിക്കാ
ആഹ് എല്ലാരും കളിക്കുന്നു എഹ് സ്കൂളി പോയിട്ട് വന്ന എൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കളിച്ചിട്ട് അല്ലെ ഹോം വർക്ക് ലോട്ട് പോവാൻ ഒക്കത്തൊള്ളു
ഉം പിന്നെ ചായ കുടിച്ചു കഴിഞ്ഞൊ പ്പോ തെരക്കൊഴിഞ്ഞോ
ആഹ് തെരക്കൊക്കൊഴിഞ്ഞു
ആഹ് പിന്നെ വ്- എന്ത്-എന്തെക്കെ വേറെ വിശേഷങ്ങളൊക്കെ
ഉം പ്പൊ വിശേഷൊ ങ്ങേനെ പോന്നു ഈ പലഹാരത്തിന്റെ കാര്യം തന്നെ ഒ-ഒത്തിരി പലഹാരങ്ങളുണ്ടല്ലേ കോട്ടയം ഭാഗത്തായാലും അവിടേം ഇവിടെയൊക്കെ പലതരം വിഭവങ്ങള ഈ കല്ലുമ്മക്കായ ഇപ്പൊ പിന്നെ പുതുതായിട്ട് ട്ടൊരെണ്ണം എറങ്ങി ചിക്കൻ പഫ്സ് എന്നും പറഞ്ഞിട്ട്
ആഹ് ചിക്കൻ പപ്സ്ണ്ട് ചിക്കൻ പക്കാവട ണ്ട്
ആഹ് പക്ഷെ ചിക്കൻ പഫ്സ് ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മള് മൊ ട്ട പഫ്സ് അല്ലെ കൂടുതൽ എല്ലാട ത്ത് ഇത് പക്ഷെ ഇപ്പൊ കുറച്ച് കുറച്ചേ ഉള്ളു ചിക്കൻ പഫ്‌സായിട്ടുള്ളത്
ആഹ് പിന്നെ
ഉന്നക്കായ ഉന്നക്കായ കഴിച്ചിട്ടുണ്ടാ
ഉന്നക്കായ ഞാൻ ഉണ്ടാക്കാറുണ്ട് അത് എനിക്ക് ഇത്തിരി എളുപ്പായിട്ടുള്ള കടിയ തോന്നാറുണ്ട് അപ്പോ ഉന്നക്കായ ഉണ്ടാക്കും
ഉന്നക്കായ എന്തൊക്കെ ചേർക്കും ഞാൻ ഉണ്ടാക്കിട്ടത് ശരിയായിട്ടില്ല
ഉന്നക്കായ നമ്മള് അണ്ടി പരിപ്പും തേങ്ങയും പഴവും ഒക്കെ ഒത്തിരി എന്താ ടൈമ് ഫസ്റ്റ് ടൈമ് ഉണ്ടാക്കുമ്പോൊക്കെ നമ്മുക്ക് നല്ല ബുദ്ധിമുട്ടായി തോന്നും പിന്നെ ശീലായ അങ്ങനെ ടേസ്റ്റു വേണെ നല്ല രസ് തുല്ല്യ എങ്ങനെ കഴിക്കച്ചാ ചായയുടെ കൂടെ കഴിക്ക ആഹ് അത് കയ്യില് വെ വെച്ചിട്ട് നല്ല സോഫ്റ്റാക്കീട്ട് പഴൊക്കെ പുഴുങ്ങി സെറ്റാക്കി എടുത്തിട്ട് ശരിയാക്കി എടുക്കണം അപ്പൊ ഓക്കെ ആവും അപ്പൊ അല്ലെങ്കി അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവും ആ പഴം പുഴുങ്ങിയതിന് ശേഷം ഐക്ക് ഒക്കെ മിക്സ് ആക്കി ചേർത്ത് തേങ്ങയും നമ്മളെ സ്നാക്സ് അങ്ങനെ അണ്ടിപ്പരിപ്പ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഏലക്കായ പൊടി ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം
ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ അത് കൂട്ടന്നല്ലേ ഈ കലത്തപ്പം വേറെ മോഡലാണല്ലേ
കലത്തപ്പം കലത്തപ്പം ഇതുപോലെ പച്ചരിയൊക്കെ ഉപയോഗിച്ചിട്ട് അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ് അതും കലത്തപ്പം ഉം കുക്കറില് ആഹ് കുക്കറില് ഇടുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പാവും കുക്കറപ്പം പോലെ ഇക്കെ എന്താ കിട്ടും ഒന്നുകൂടി വേഗം ആയി കിട്ടും ചെയ്യും പെട്ടെന്നൊര് ആയി കിട്ടും
ആഹ് ഞാൻ പക്ഷെ കലത്തപ്പം ശരിയാക്കിയിട്ട് ശരിയായിട്ടില്ല ഉന്നക്കായെ ശരിയായിട്ടില്ല ഈ എന്താ കൊറോണ ടൈമിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും ആ ടൈമ് ശരിയായിട്ടില്ല ഇപ്പൊ പിന്നെ അതിനൊള്ള സമയം സാവകാശൊന്നുല്ല പിന്നെ കടകള് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് പെ ട്ടെന്ന് പോയി മേടിച്ചോണ്ട് വരാം മറ്റ് കൊറോണ ടൈമിലായിരുന്നല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ പാചകം ചെയ്ത് പഠിക്കുന്നതും അറിയാതെ സാധനങ്ങൾ അറിയാതെ സാധനങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി യ്യോ ഏതാണ്ന്ന് നോക്ക്‌ന്ന്
അതുപോലെ തന്നെ ചെടികളെ എനിക്ക് കൊറോണ ടൈമില് ചെടീനായിട്ടായിരുന്നു
ആ ഇവിടെ പിന്നെ പുറത്തോട്ട് ഇറങ്ങാനേ ഉള്ള ഇതില്ലായിരുന്നു ഇവിടെ ഫുള്ള് ആയത്കൊണ്ടിട്ടേ എപ്പോഴും ഫുഡിലോട്ട് തന്നെ കാരണം റൂമ് കിച്ചൺ ഹാള് റൂമ് കിച്ചൺ ഹാള് ആയൊരിതാര്ന്ന് പൊറത്തോട്ട് അത്ര വല്ല്യ ഇതില്ല
ചെടികളായിട്ട് നിനക്ക്‌ കമ്പം
ആഹ് ഇവിടെ എനിക്കും ഇഷ്ടവാണ് പക്ഷെ ആ ടൈമിലൊക്കെ കൂടുതലും ഇതായിട്ടായിരുന്നു
ആഹ് അന്ന് കൊറേ ഇഷ്ടവാ എവിടുന്ന് കണ്ടാലും ചെടികളൊക്കെ പൊട്ടിച്ച് കൊണ്ടുവരും ഉണ്ടാക്കും അതിനെ മാത്രം കൊണ്ടെ നടന്ന് അങ്ങനെ എന്താ അതിന് മാത്രം കൊണ്ട് നടന്ന്‌ ഉണ്ടായിക്കാരുന്നു പത്ത് മണിയുണ്ട് നാല് മണിയുണ്ട് അത് പല വെള്ളയും റോസ് കളറില് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്
അന്നാ ടൈമില് ഏറ്റവും കൂടുതല് ഫുഡ് പിന്നെ ഈ പത്ത് മണി നാല് മണി കളക്ഷൻസ് ആയിരുന്നു കാരണം വേറെ ജോലികളില്ല നമുക്ക് ഇത് തന്നെ പരിപാടി ക്കും ആയിരുന്നു സമയം
അതെ ഞാനും കൂടുതൽ ഉണ്ടാരുന്ന സമയം കണ്ടെത്തിയിരുന്നത് ഇതുപോലെ ചെടികളുടെ പിന്നാലെ നടക്കുക തന്നെയായിരുന്നു ചെടികളുടെ പിന്നാലെ നടന്നിട്ട് അങ്ങനെ അതിനെ പരിപാലിച്ചി ട്ടും എവിടന്ന് ചെടി കണ്ടാലും എടുത്തു ആഹ്
ഏഴെട്ട് കളറ് ഒത്തിരി ഒത്തിരി ഇതിലാത്തോട്ട് ആക്കി ആക്കി വെച്ചു പക്ഷെ ഇപ്പ അതെല്ലാം അങ്ങ് ഒണങ്ങിപ്പോയി
ആഹ് ഇപ്പൊ പിന്നെ ഇവിടെ ഉണ്ട് ഇപ്പളും ആ ചെടികളൊക്കെ ഉണ്ട് പല ഐറ്റത്തിലുള്ള ചെടികളൊക്കെ ഇപ്പളും ഉണ്ട് അത് നമ്മള് നോക്കി അത് നോക്കി അതുപോലെ കൊണ്ട നടക്കണം എന്നാലെ അത് അതേ ഭംഗിയിൽ എപ്പളും ഉണ്ടാവും ഉം നര ത്തോളൂ അല്ലെങ്കിൽ പിന്നെ അത് അതി അങ്ങനെ നശിച്ചു പോകുവേ അത് ഉണ്ടായി കിട്ടാൻ നല്ല പണിയാ
ഈ ഓർക്കിഡ്‌ അതേ കൂട്ട് അതിനെ ഒന്ന് കിളിച്ച് കിട്ടാൻ ഭയങ്കര പാടാ
ഉം ഓർക്കിഡൊന്നും എന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല സാധാ ചെടികളായിരുന്നു
ആ രണ്ട് മൂന്നിടത്ത് ഞാൻ കണ്ടു പക്ഷെ എനിക്ക് എടുക്കണോന്നുണ്ട് അത് ഇച്ചിരി മെന ക്കെട്ട പണിയാന്ന് തോന്നി എന്താ തൊണ്ടിന്റെ അകത്ത് വെ ച്ചിട്ട് അതിന് വേര് പിടിപ്പിച്ചെടുത്തിട്ടല്ലേ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാ റ്റാനൊക്കെ പറ്റത്തൊള്ളൂ അങ്ങനെ
മണി പ്ലാന്റ് ഐറ്റവൊക്കെ അതുപോലെ തന്നെയാ പക്ഷെ അതൊക്കെ പെട്ടന്ന് ഉണ്ടായി കിട്ടും മണി പ്ലാന്റ്
ആഹ് മണി പ്ലാന്റ് ഇവിടെ ഉണ്ട് എല്ലാ കാട് കൂട്ട് ഇവിടെ കിളിക്കുന്നു അന്ന് ഇതേ കൂട്ട് കൊറോണ ടൈമിൽ തന്നെ ആന്ന്‌ തോന്ന്‌ അതും കൊണ്ട് വന്നത് കൊണ്ട് വന്ന്‌ ഇപ്പോ പിന്നെ ഒത്തിരി ഞാൻ പിച്ചി കളഞ്ഞു
ആഹ് അത് ഒരു തവണ നമ്മള് ഉണ്ടാക്കി എടുത്താ മതി പിന്നെ എപ്പളും ഉണ്ടായിക്കോളും പിന്നെ അത് പോകുവൊന്നുമില്ല അങ്ങനെ അത് അതേപോലെ ഉണ്ടാവും എപ്പളും
അത് ശെരിയാ അത് നശിച്ചു പോവാത്തത് ഇനം ഇതാ മണി പ്ലാൻ്റ് എന്ന് പറയുന്നത് അത് ആഹ് പെട്ടെന്നുണ്ടാകുവെയും ചെയ്യും പെട്ടെന്ന് അത് കേട് വരുത്തുവൊന്നുമില്ല എത്ര നാള് വേണമെങ്കിലും അത് വളർന്നോളും പക്ഷെ വേറെ ഏത് ചെടി ആണെങ്കിലും പെട്ടെന്ന് എന്തെ ങ്കിലും എന്തുവാ പുഴുക്കുത്തോ അങ്ങനെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വരും പക്ഷേ ഈ മണി പ്ലാ ആഹ് മണി പ്ലാന്റിന് മാത്രം വേറുള്ള നശീകരണം ഒന്നുമില്ല അതാ എത്ര വേണെങ്കിലും കാട് കൂട്ടാ കിളിച്ചിന്നത്
ഞമ്മള് വെട്ടിക്കളഞ്ഞാലും പിന്നെ അതൊരു പൊട്ട് എവിടെയെങ്കിലും കണ്ടെങ്കി അതിമേന്ന് അത് വീണ്ടും ഉണ്ടായിട്ടുണ്ടാവും
കൊണ്ടുവെച്ചത് കുഞ്ഞ് എലയില്ലേ മണി പ്ലാൻ്റിന്റെ കുഞ്ഞല അതായിരുന്നു കൊണ്ടുവെച്ച് പക്ഷെ ഇവിടെ കൊണ്ട വന്നതിന്റെ വള കൂറ് കൊണ്ടാണോന്ന് അറിയത്തില്ല ആ ഇല അങ്ങ് കേറി വലുതായി
ആ അത് പെട്ടെന്ന്ണ്ടാവും പിന്നെ വളക്കൂറ് കൂടുതലായല് എലയും തന്നെ നല്ല വലുത വലിയ എലായി വരും
വലിയലേ എന്നാ ഇവിടെ അത് തന്ന പിന്നെ അത് മൊത്തം ഞാനടിയോടെ വെട്ടിക്കളഞ്ഞു എന്നിട്ട് ഒരു ഇച്ചിരി നിർത്തി മൊത്തമായിട്ടങ്ങനെ കളയുന്നുള്ളെ പക്ഷെ ഒരു മാസം എടുക്കണ്ട അതിനകം അത് ഫുള്ള്
അത്ണ്ടാവും ഇപ്പൊ ഞാന് ഇവിടെ ൻ്റെ ഇവിടെ ഉള്ളത് ഞാന് മഴായപ്പോ ഇതുപോലെ കുറച്ച് വെച്ചിട്ട് ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞു ഒരു എന്താ കിണറിന്റെ നാല് പുറം അങ്ങനെ കുത്തി വെച്ചിട്ടായിരുന്നു അതിപ്പോ ഇതേപോലെ കുറച്ച് രണ്ട് ഒരു അഞ്ചാറ് മഴ തട്ടിയപ്പത്തിന് വീണ്ടും ഉണ്ടായി ട്ട് അതേ പോലെ വന്നിട്ടുണ്ട് വല്യയ എലെ വന്ന തന്നെ ഇപ്പ മഴ ഉണ്ടാവോട്ടെ നല്ല
അതെ ഈ ഇനിയിപ്പ മഴ സീസണി ഇതാണല്ലോ നമ്മള് വെള്ള ഒഴിക്കേ ഒന്ന് ചെയ്യന്നും വേണ്ട അത് തനിയെ കിടന്ന് കിളിച്ചോളും പക്ഷെ ഈ രണ്ടു മാസം മുമ്പ് വരാ പയങ്കര ചൂട് കൊണ്ട് ഒരു വിതം എല്ലാം ഉണങ്ങിപ്പോയതായിരുന്നു
ഒക്കെ നോക്കിയിട്ടേല്ല
ആണല്ലേ
ത്തിന് നല്ല ബുദ്ധിമുട്ടേരുന്നു ആ ടൈമിലൊന്നും ചെടികൾ ഇള്ളതൊക്കെ കരിഞ്ഞു പോവാ ചെയ്തത് പിന്നെപ്പോ ചെടി കൊടുക്കാള്ള വെള്ളോ ലൈയിം പൈപ്പ്ന്ന് കിട്ടണ വെള്ളോ ഒക്കെ പാടെന്നും ഉണ്ടാവൂല
ആഹ് ഇവിടെയും വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പോ ഇപ്പോ ഇപ്പഴും വെള്ളത്തി ത്തിനോരോരോ പണിയും ഒക്കെയായിട്ട് വെള്ളം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ഇവടിം ചിലപ്പോ ഇപ്പോ പിന്നെ കുറേ ആയിട്ട് മഴ പെയ്യ്ണ കാരണം കൺറ്റിലൊക്കെ വെള്ളണ്ടായി അപ്പോ പിന്നെ വല്യ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോണ്ണ്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം ലൈം പൈപ്പ് വന്നില്ലെങ്കിലും എന്താ കഴിഞ്ഞ് പോകൻള്ള വെള്ളം കണറ്റിന്ന് കിട്ട്ണണ്ട്
കിണറല്ലാം ഉണ്ടെങ്കി ഇഞ് മഴ പെയ്യുമ്പഴത്തേക്കും ഒത്തിരി ആവത്തില്ലേ ഊറി വരത്തില്ലേ
ആ കിണറില് എന്താ ഈ ലാസ്റ്റ് ഒടുവൊക്കെ ആവുമ്പോത്തിന് വേനൽ ഒടൂലെ ക്കാവുമ്പോ പറ്റ കിണറ് പോവും അടി പാറ ആയതോണ്ടേ കണറ്റില് വള്ളേ ഇണ്ടാവൂല്ല ഉം പിന്നെ ഈ മഴ പെയ്ത് ഇങ്ങനെ സെറ്റ് ആയി ഇങ്ങനെ ഇണ്ടായി വരണം ഇപ്പൊ പിന്നെ വലിയ കൊഴപ്പല്ല വള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ക്കെ മാറിക്കിട്ടി
അഹ്
ഉം
അങ്ങന ഞാൻ മണി പ്ലാന്റ് ചെയ്യുന്നത് പക്ഷെ നല്ലതനെ ചെറുതാക്കി കുപ്പിയിടകത്തൊക്കെ വെക്കാനാണെങ്കിൽ അത് പെട്ടെന്ന് പിടിച്ചു കയറും
ഉം അക്കോറിയത്തിന്റെ നാല് പൊറം മക്കളൊക്കെ ഇങ്ങനെ കാണ ചെറിയ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ചെറിയ ചെറിയ പൊട്ടുകൾയ്മന്ന്ങ്ങനെ കത്രികയിട്ട് കട്ടയ്ത് എടുത്തിട്ടൊക്കെ അങ്ങനെ വെക്കും അതിനെ ഒരു ഭംഗി അക്കോറിയത്തിന്റെ ഒരു ഭംഗിക്ക് വേണ്ടീട്ട്
അത് ശരിയാണ് നമ്മുടെ വീട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെടികളൊക്കെ ഇങ്ങനാ ഇപ്പൊ കൂടുതൽ എല്ലാരും വീടിന്റെ അകത്താണല്ലോ ചെടി വെക്കുന്നത് ഒന്നോർത്ത അത് നല്ലതാ ഓ ഓക്സിജന്റെ നമുക്ക് നല്ല ഇതാ
ആഹ് ചെറിയ മക്കള്ള്ളോട്ത്തൊന്നും പറ്റൂലേ എന്റെ ചെറിയ മകനൊക്കെ വലിച്ചിട്ട് പൊ ട്ടിക്കും ചെയ്യും അതൊക്കെ കേട് നാശാക്കി കളയും ചെയ്യും
ആഹ് നാശാക്കാനും പിന്നെ അതിനാത്ത് വെഷ വെഷവൊള്ളതാണോ വെഷമില്ലാത്തതാണോന്ന് ഈ കാലത്ത് അറിയാനും പറ്റത്തില്ലാ അതൊക്കെ എടുത്ത് വായെടാത്ത് വെച്ചാലും പണിയാ
അതാണ് നല്ല ശ്രദ്ധിക്കണം നമ്മള് ചെടിയാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ നോക്കി കൊണ്ടടന്നാ അതിനന്സരിച്ചിട്ട് ഇണ്ടാവും ചെയ്യും
ഉണ്ടാവുകയും ചെയ്യും
അങ്ങനെ ഉം പിന്നെ
അങ്ങനെ ചെടികളൊക്കെ നല്ല രീതി വളർത്തണം
ഉം വീടിനൊരു ഭംഗിയാണത് നല്ല നല്ല രസെണ്ടാവും കാണാന് വീടിനും മറ്റൊരു പൂന്തോട്ടൊക്കെ ഇണ്ടാക്കി എടുത്താലേ
അതാ വൃക്ഷങ്ങളും അതും ഇതും എല്ലാം വെട്ടി നശിപ്പിക്കുവല്ലേ അപ്പൊ ഈ ചെടികളും പൂ കളുവെല്ലാം ഇതാവുമ്പഴ്ത്തേക്ക്